ഹലോ
കേക്കുന്നുണ്ടോ
ആ കേക്കാം കേക്കാം
ആഹ് ആ-
എന്നാ ആ ഇല്ല പണിയൊക്കെ കഴിഞ്ഞ് ചുമ്മായിരി ക്ക് ആരുന്നു-
ആ ആ-
എന്നാ എടുക്ക ആ കഴിച്ചു കഴിച്ചു
ഉം ഞാനേ- ആ കഴിച്ചു കഴിച്ചു-
ആ എന്നായിരുന്നു ഇന്ന്-
ഇന്ന്- ചോറ് പിന്നെ ചിക്കൻ കറി ഒണ്ടായിരുന്നു ബീറ്റ് രൂട്ട് തോരന് ഒണ്ടായിരുന്നു- തൈര് ഒണ്ടായിരുന്നു-
ആഹ് ഹ് ഹാ-
അങ്ങനൊക്കെ- ഉം പിള്ളാർക്ക് രാവിലെ സ്കൂളി ഭക്ഷണം കൊണ്ടോണേ.
ആഹ് ആഹ് അപ്പൊ രാവിലെ എല്ല ആവു ആയിരിക്കും ആഹ്
ആഹ്
അവർക്ക് മീന് എർച്ചി എന്തെങ്കിലും വേണം അല്ലേ മുട്ട അങ്ങനെ എന്തെലും. എന്നും വേണം അപ്പൊ കഴിഞ്ഞോ സം ച്ചിരി ചിക്കൻ മേടിച്ചായിര്ന്നു അപ്പൊ. പിന്നെ അങ്ങോട്ട്.
ഇല്ലില്ല. രണ്ടോ ദിവസായിട്ട് ഇവിടെ നല്ല വെയിലാ.
അതെല്ലേ ഉം ഉം ഇവിട് വ്ടെ അതെ രണ്ടോയിട്ട് ഭയങ്കര വെയില ഇന്ന് ഭയങ്കര ചൂടാ.
ആഹ് ആഹ് ആഹ് അതുകൊണ്ടിപ്പം തുണിയൊക്കെ ഉണങ്ങി എട്ക്കാൻ. ക്കാൻ എളുപ്പം ഉണ്ടായിരിക്യും അല്ലേ? പിള്ളേരെന്നും സ്കൂൾ ളൊക്കെ പോകുന്നോണ്ട് ആഹ് ആഹ് ആഹ് മഴയൊക്കെ ആവുമ്പോത്തേ ആഹ് ഹ ഹാ.
കൊഴപ്പല്ല മെഷിനകത്ത് ഉണക്കി ഇടുമ്പോ നമുക്ക്. സ്ഥലമൊക്കെ ഉണ്ടല്ലോ ഇടാനൊക്കെ അത്യാവശ്യ സ്ഥലം ഉള്ളോ ണ്ട്.
ആഹ് കൊഴപ്പല്ല ഉം ഉം ഉം മഴയാണെങ്കിലും. തുണി ഒണങ്ങി ക്കിട്ടാന് ഭയങ്കര പാടല്ലേ? വെയിലെടക്ക് തെളിയുവാണെ പിന്നെ കൊഴപ്പല്ല.
അതെ അതെ എന്തായാലും തണുപ്പ് നിക്കും ഇങ്ങനെ എത്ര ഉണക്കി ന്ന് പറഞ്ഞാലും തുണിക്ക് തണുപ്പ് അങ്ങനെ നിക്കും. പിന്നെ നമക്ക് അത്. ആഹ് ഷെൽഫിനകത്ത് വെക്കാനൊന്നും പറ്റത്തൊന്നുംല്ലല്ലോ.
ഉം ഇനിപ്പോ പിള്ളേര് വരാറായില്ലേ?
പിള്ളേര് ആഹ് ഒരാള് മൂന്ന് മണിയാവു മ്പോത്തേന് വരും ഒരാള് നാല് മണിക്കാ വരുന്നേ ഇളയാള് മൂന്ന് മണിയാവുമ്പോത്തേന് വരും. ഹലോ ഹലോ. കേക്കുന്നില്ലേ. ആഹ് കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് പറഞ്ഞോ. എനിക്ക് കേക്കുന്നുണ്ട് പറഞ്ഞോ. ഹലോ കേക്കുന്നുണ്ട് ഹലോ ഹലോ കേക്കുന്നുണ്ട് പറഞ്ഞോ ഹലോ.
ഹലോ കേക്കാമോ?
കേക്കുന്നൊണ്ട് കേക്കുന്നൊണ്ട്-
ആ ഓക്കെ ഓക്കെ-
ആ ആഹ് -
ആ റേഞ്ച് കട്ടായി പോകുന്നേന്ന് എ ടയ്ക്ക്.
ആ അതെ അതെ അതെ അതെ.
ഉം ഉം ഉം.
പിന്നെ പിള്ളാര് വരുമ്പത്ത്ന് വരാറായോ അതോ?
ർ വരാ നേര ആ റെഡി ആയോ ആ വരാറായി.
ആ ആ ആ.
എന്നാ ഇനി അവർക്ക് വരുമ്പോഴത്തേനെ എന്തേലും ഉണ്ടാക്കി വെക്കണ്ടേ?
രാവിലെ ഉണ്ടാക്കിയ കൂട്ട് ഉണ്ട്.
അത് കഴിച്ചോളും ആ ആ ആ.
പിന്നെ അങ്ങനെ നിർബന്ധം ഒന്നും ഇല് എളയാക്ക് പിന്നെ എന്തെങ്കിലും ബേക്കറി ഐറ്റംസ് എന്തെങ്കിലും മതി.
ആ ആ
ഉം പിന്നെ മൂത്താക്കാണ് ന്നെ ആ വെഷന്നെങ്കി മാത്രം രാവിൽത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഉണ്ടാ ക്കി കഴിക്കും ഇല്ലെങ്കിൽ അവനും ഒരു ഗ്ലാസ് ചായ ഉണ്ടെങ്കി അത് മതി. ചായയോ ബൂസ്റ്റോ എന്തെങ്കിലും കൊടുത്താ മതി. എന്തോ ഉം പിന്നെ മക്കക്ക് അവിടെ നിർബന്ധം ഉണ്ടോ വേ കഴിക്കാൻ വൈകിട്ടത്തിന് വൈകിട്ടത്തേന് കഴിക്കാൻ വേറെ നിർബന്ധംണ്ടോ മക്കക്ക്
ആ അവർക്ക് എന്നേലും വേണം രാവിലത്തെ ഒന്നും കൊടുത്താലൊന്നും കഴിക്കോന്നുമില്ല എന്തെങ്കിലു ഒക്കെ ഉണ്ടാക്കി വെക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും മേടിക്കും എണ്ണ പലഹാരംക്കെ വേണം നിർബന്താ ആ ഓ ഒന്നെങ്കിൽ മേടിച്ചേക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമ ഒക്കെ ഉണ്ടാക്ക ക്കിവക്കണം
അതെല്ലേ ഉ ഉ ഉ ഉ
ഉ ഇന്നത്തെ പണിയെല്ലാം കഴിഞ്ഞോ
ആ വൈ ഇവിടെ ഇപ്പ എല്ലാർത്ത ഒരു ഒരു വെപ്പല്ലേ ഉള്ളൂ രാവിലെ ആയ അത് വൈകിട്ടത്തേനും കാണും പിന്നെ അത്യാവശ്യം ചിലപ്പോ ചപ്പാത്തിയൊക്കെ കറി എന്തായാലും കാണും പിന്നെ ചപ്പാത്തി വല്ലോം ആക്കിയെങ്കിലേ ഉള്ളൂ ഉം
എല്ലാർക്കും ഏ മീനും ഇറച്ചി ഒക്കെ നിർബന്ധമാണോ
ഒരിടവരെ മോന് അങ്ങനെ നിർബന്ധമായിരുന്നു മൂ ക്ക് മീൻ വേണം അല്ലെങ്കിൽ മീൻ മതി അക്ഷെ അത് വേണം നിർബന്ധൊ ക്യാരന്ന് പിന്നെ പിന്നെ അവനങ്ങ് മാറി ഇപ്പ അങ്ങനൊന്നുല്ലേ എന്നെങ്കിലും മതി അയിന് ചെല സമയത്ത് കഞ്ഞി കുടി ക്കിത്തില്ലാ അങ്ങനക്യാര്ന്ന് കഞ്ഞി ഒന്നും ഇഷ്ടല്ലാര്ന്ന് ഇപ്പ ഇപ്പ അതൊക്കെ മാറി മാറി വെല്തായി വരുവല്ലേ എല്ലാ സാഹചര്യത്തിനന്സരിച്ച് വെര്ന്നൂ ആണ്ടുപിന്നെ അങ്ങനത്തൊന്നൂല്ല പിന്നെ മോക്കെന്ന് പറഞ്ഞാ അവക്ക് കറിയൊന്നും വേണനൊ ന്നില്ലാ
ഇല്ലാ ആ ആ എല്ലാ കഴിച്ചൊളും
അവക്കിച്ചിരി തൈര് മതി
ആ ആ ഇവിടേം അത് അന്നെ തൈരുണ്ടെങ്കി വേറൊന്നും വേണ്ട ഓ ചോറ് മുഴുവൻ കഴിക്കും
ആ അത് അതെ ആ ഓണ്ട് പിന്നെ അത് അ ത് അന്നേ അധികോം അവക്ക് പിന്നെ ചൂട് ചോറൊക്കെയാണെങ്കി അവ ക്കതാ ഇഷ്ടം കഞ്ഞി അങ്ങനെയക്കാ അവക്കിഷ്ടം അവക്കീ ചിക്കൻ മീൻ നാ ആ ഉം മൊട്ട അങ്ങനെ അപ്പോഴൊന്നും വേ എ ത്രേന്നെച്ചാല് ഒരു ഇന്ന് കൊടുത്തിട്ട് നാ വീണ്ടും വൈകിട്ട് രാവിലെ കൊടുത്തിട്ട് വൈകിട്ട് കൊടുത്താ വേണ്ടാവക്ക്
വേണാ ആ
അങ്ങനക്കെ
ഐ ഇനി പറഞ്ഞയിഞ്ഞിട്ട് ഇനി പഠി ഠിക്കലൊക്കെ ഇല്ലേ
പഠിപ്പിക്കണം എഴ് മോളായോ മോ എളേ ആള്ക്ക് പിന്നെ പിടിച്ച് നമ്മള് കൈയൊക്കെ പിടിച്ചെഴുതി കൊടുക്കണം തൊടങ്ങീതല്ലേ ഒള്ളു ആ എൽ അവളെൽ ൽകേജീലാ പഠിക്ക്ന്നേ തൊടങ്ങീതെ ഒ ഇവള് പഠി
തൊടങ്ങീ ആ ആ ആ ആ അപ്പൊ കൂടെ ഇരുന്ന് പടിപ്പിക്കണം
ആഹ് കൂടെ ഇരിക്കണം ഉം ന് ഉടനെ ടി വി കാണാൻ കേറുവാ
ആഹ് അതെല്ലാരും അതെ വന്നോടന്നേ ഫോൺ തരമോ ടി വി തരോ വെച്ചു തരവോ ഇത് തന്നെ ചോദ്യം അതൊന്ന് കൊറച്ചു നേരം കണ്ട് കഴിഞ്ഞെങ്കിലേ ഉള്ളു ആഹ് ഒന്നങ്കി ടി വി അല്ലെങ്കിൽ ഫോൺ ഏതെങ്കിലും ഒന്ന് വേണം
ഉ ഉം ഇത് ഫുൾ ടൈം ടി വി വെച്ച്കൊടുക്കുവാണേ അത് മതി അവക്ക് അതിന്റെ മുമ്പിന്ന് ഏയ്ക്കത്തെ ഇല്ല പിന്നെ അവൻ മന്നു കഴിഞ്ഞാൽ അവനും വരുന്ന ചാനൽ വല്ലാം മാറ്റിയാ പിന്നെ അതിനായി ഇവിടെ കിടന്ന് രണ്ടുപേും കൂടെ ബഹളം
എല്ലാരും എല്ലാരും ഇങ്ങനെന്നെയ.
ഞാൻ പറയന്ന് ഇപ്പ ഇവിടെ രണ്ട് ടി വി ഒന്ന് മേടിക്കാം വയ്യ ഒരെണ്ണാവ അത് മാറി മാറി കണ്ടോണം ന്നൊക്കെ പറയും ഞാൻ അങ്ങനത്തെ കാര്യ അതെ എവിടക്കെ
ആഹ് ടി വി ഒക്കെ കണ്ടൊണ്ടിരുന്ന് ഭക്ഷണംമൊക്കെ കഴിക്കുവാണെങ്കിൽ ഒരു കുഴപ്പ ഇല്ല എത്ര പ്ലേറ്റ് വേണങ്കിലും ചോറ് കഴിച്ചോളും. അറിയത്തില്ല കഴിക്കുന്ന ഒന്നും ല്ല
അല്ലാതെ കൊടുക്കേപോഴാണ് ബുധി
ആഹ് അല്ലാതെ കൊടുക്കുമ്പോഴാ ഭയഗര ബുദ്ധിമുട്ട് ഒരു ഒരണത്തിന്റെ ദോശ എടുത്താൽ പകുതികഴിച്ച് ആയിട്ടുണ്ടാങ്കിൽ പിന്നെ കഴിക്കാൻ വയ്യാ ടി വി കാണുവാണക്കിൽ മൂന്നോ നാലോ ഒക്കെ കഴിച്ചോളും ഒരു കൊഴപ്പില്ല ഇത് കണ്ടോടാണ് അല്ലെ കഴിക്കുന്നേ
ആഹ് ഇപ്പ സെദ്ദ അപ്പർത്തെ ടി വിക്കാത്ത ആഹ് അതുകൊണ്ട് അങ്ങ് കഴിച്ചോളും
ആഹ്
മം മം പിന്നെ ഒത്തിരി ഇത് ഒത്തിരിയങ്ങാമ്പോ ഒന്ന് പിന്നെ വെച്ചുകൊടുത്തില്ലങ്കില്ലോ അല്ലെഗിൽ റീചാർജ് ചെയ്തില്ലങ്കിലോ പ്രശ്നമല്ലെ
പിന്നെ ആണോ എന്റെ പൊന്നോചെല്ലുന്ന വഴിയേ അമ്മേ ഫോൺ താ ഫോൺ താ എന്നും പറഞ്ഞോണ്ടാ വരുന്നത് സ്കൂള് വിട്ട് വരുന്നതേ ഫോൺത്താ ഫോൺത്താ എന്ന് ചോ ച്ചോണ്ട വരുന്നേ
തില്ല ഇനി ഫോൺ ഒന്നും കണ്ണേ കാണ്ണിന്ന് കാഴ്ച പോയി ആഹ് ആഹ് കാഴ്ച പോകും എന്നൊ ഒക്ക പറഞ്ഞിട്ട് ഉം ആഹ് ആദ്യൊക്കെ ഞാനിങ്ങനെ ഫോണിനാത്ത് ഇങ്ങനെ കാണുമ്പം ചെറിയ പണ്ടൊക്കെ ഒരു വീഡിയോ പിള്ളാരെ പേടിപ്പിക്കുന്ന വീഡിയോസ് യ്ക്കണ്ടാരുന്നല്ലോ ആര് ഇങ്ങനെ റിയല്ചെയ്ത് അതക്കെ കാണിക്കുവ അങ്ങനെ സ് ഫോണെടുക്കത്തെ ഇല്ലാരുന്ന്
ആഹ് ഇത് ഭയകര പേടിയാട്ടോ അങ്ങനൊക്കെ കണ്ടാ പയ്ങ്കര പേടിയാ പക്ഷെ പേടിയാണെങ്കിലും ഉണ്ടല്ലോ ഏഹ് നമ്മുടെ അടുത്തുന്നു പോകത്തില്ല നമ്മള് കൂടെ ഇരുന്ന് കാണണം
ആഹ് ഇതെന്ന് പറഞ്ഞാ അതങ്ങ് കണ്ട് കണ്ട്ണ്ടല്ലോ ആൾക്ക് മനസിലായി ഇത് പറ്റ് റ്റിപ്പാന്ന് മനസിലായി
ഉം അത് ഇനി കിട്ടില്ല
ത് പിന്നെ
ആഹ്
ഉം അങ്ങനെ ആയോണ്ട് പിന്നെ ഇപ്പൊ ഇപ്പൊ പിന്നെ ടി വി ഞാൻ പറഞ്ഞൊരു കാഞ്ചി ഫോണിനെ കാട്ടിലും ബെറ്ററ് എന്നന്ന് പറഞ്ഞാലും ടി വി തന്നെ ഇച്ചിരി ദൂരെ ഇരുന്നാണേന്നാലും കൺ ഡോളുവല്ലോ ഫോണൊക്കെന്ന് പറഞ്ഞാല് ഫുൾ ഈ റീല് കണ്ട് കണ്ട് കണ്ട് ഉണ്ടല്ലോ അതും തന്നിട്ട് ഇവരത് കാണിക്കുന്നുണ്ടോന്ന് എനിക്കൊരു സംശയം അപ്പൊ പിന്നെ ഹ ഹാ ചിലപ്പോ പ്രെശ്നോക്കിടുമ്പോ എനിക്ക് തോന്നും ഇതുപോലൊക്കെ ആണോന്ന് ആഹ് പിന്നെ അങ്ങനെ തി പിന്ന പിന്ന റി ടി വി റീചാർജ്‌ ചെ ആന്ന് റീചാർജ്‌ ചെയ്തങ്ങ് ഇട്
ആഹ് ആഹ്
അയ്നാത്ത് അവൻ വല്ല കാർട്ടൂണക്കെ കണ്ടോണ്ടങ്ങ് ഇരുന്നോളും
അതെ അതെ ഉം
പിന്നല്ലെങ്കി അതിനൊക്കെ പിന്നെ അതായി
ആഹ് റീൽസെ ഈ റീൽ ഇപ്പൊക്കെ ഇങ്ങനെ കണ്ടൊണ്ടിരുന്ന ഇവരിത് ഇതിനെ ആഹ് കൊച്ചാണെങ്കിലും ഇങ്ങനെ ഡാൻസ്കളിക്കാനക്കെ ആണെങ്കിലും ഇത് നോക്കി നോക്കി കണ്ട് കണ്ട് പടി ഫോണൊക്കെ കൈകാര്യം ചെയ്യാൻ കറക്റ്റ് ആയിട്ടറിയാം
അയ്യോ എവിടെ കൊണ്ടോയി ഒളിപ്പിച്ചാലും വെച്ചാലും എടുത്ത് കണ്ടു പിടിച്ചു കൊണ്ട് വരും ഈ ഇടക്ക് ഉണ്ട് എന്റെ ഫോണിന്റെ അടുത്ത് ഫോൺനാത്ത് ഗെയിം കാണുന്നില്ല. ഞാൻ ചോദിച്ചു എവിടാടാ ഗെയിം ഒന്ന്
പ്പിയെടുക്കും. എവിടെ ആണെങ്കിലും തപ്പി എടുക്കും
ആ.. അതുതന്നെ ഞാൻ ചോദിച്ചു ഡാ ഇതെവിടുന്നാ നിങ്ങൾ പൊക്കിക്കൊണ്ട്വരുന്നേ ചോദിച്ച് എന്നിട്ട് എനിക്ക് കാണിച്ചു തന്നു അവിരെ ഇതുപോലെ അന്നൊക്കെ പറഞ്ഞിട്ട്
അഹ് ഇവരെ ഇവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം ഇവർക്ക് പേടി ഇല്ലല്ലോ അവിടെ തൊട്ടാലും ഇവിടെ തൊട്ടാലും എന്ത് പറ്റും ന്നുള്ള ഒരു ഇതല്ലല്ലോ സ്റ്റാറ്റസ് ഒക്കെ ഇടും
ഇത് ചുമ്മാ വോയിസ്‌ ക്ലിപ്പ് അയ
ഇൻസ്റ്റാഗ്രാമില്
ആ ആ ആ അതെ തെ തെ ഇത് വാട്സാപ്പിൽ കേറി ട്ടാണെങ്കിൽ വോയിസ്‌ ക്ലിപ്പ് അയക്കാം ആർക്കേലൊക്കെ
ആ അതെ തെ അതൊക്കെ ചെയ്യും എല്ലാ പരിപാടിയും അറിയാം എന്നാ എ കൊറച്ച് കഴിയുമ്പാ വിളിക്കവേ
ആ ആയിക്കോട്ടെ ഓക്കേ ന്നാ ഓക്കേ ശെരി
ഓക്കേ